ഹലോ
ഉം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വർത്താനം. എന്താപ്പ നല്ല വർത്താനം. എന്താ പണി
പണി പ്രത്യേകിച്ചൊന്നുമില്ല. വെറുതെ ഇങ്ങനെ ഇപ്പോ ഇവിടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് വിളിച്ചോണ്ടിനിക്കയാണ്.
അത് ശരി ആ.
പിന്നെ കുട്ടികളെക്കെ ഉറങ്ങിയോ?
ആ കുട്ടികളൊക്കെ ഉറങ്ങി.
ആ
ഉം. പിന്നെ ഒരാള് ഇപ്പോ ഉറങ്ങികൊണ്ടെന്ന് നീച്ചപ്പ ഫോൺ മേൽ കളിക്ക.
ആ ഒറങ്ങി എനീച്ചോ ഇത്ര എളുപ്പം
ഉം. ഒന്ന് ഒറങ്ങിക്കാണ്ട കരന്റ് പോയി അപ്പൊ.
ആ
ഉം. അവിടുണ്ടോ കാറന്റ്പോക്ക് ഉണ്ടോ?
ഇല്ല. ഇവിടെ പിന്നെ ഇതുണ്ട് എന്താ പറയാ
അതുണ്ടോ ശരി ആ ആ
പിന്നെ മാഴ ഉണ്ടായിനോ? ഭക്ഷണം കഴിച്ചു.
ശരി.
ഉം.
എന്താ പറഞ്ഞേ?
മാഴഉണ്ടായിനോ ഇനോച്ച
മഴയൊക്കെ വളരെ കുറവാല്ലേ ഇപ്പൊ
ആ ഇപ്പ മഴ കുറവാണ്.
ആ
ഇവിടെ മഴയില്ല മഴ ഇനിപ്പോ പിന്നെ ജൂൺ മാസത്തെ മഴ പെയ്തിട്ടില്ലല്ലോ പണ്ടക്കൊ പെയ്താ മയ പെയ്തിട്ടില്ലല്ലോ
ഉം ഇല്ല മഴ പെയ്തിട്ടില്ല
ഉം
ഉ മയ എന്റെ മോനൊക്കെ ഉം എന്റെ മോനൊക്കെ റയിൻ ബോർട്ട് വാങ്ങിട്ടങ്ങിട്ടാത് അത് ഇടാന് ഭയങ്കര താല്പര്യമാണ് അപ്പം ആണെങ്കി മയയും പെയ്യണില്ല ഒന്നിഞ്ഞി അഥവാ. ഒന്ന് മയ പെയ്തപ്പം മുറ്റത്തത്തേക്ക് റെയിൻ ബോട്ടും കൊണ്ടിറങ്ങും അപ്പം മയ ഇല്ല നമ്മ കഴിഞ്ഞ പ്രാവശ്യക്കെ എന്താ സ്കൂളിലൊക്കെ ഈ ടൈമിലൊക്കെ മറ്റേ ചിറാ പുഞ്ചി പാട്ടിട്ട് കണ്ടൊക്കെ ആ പാട്ടിട്ടൊടുത്ത് കണ്ടൊക്കെ അങ്ങനെ കളിക്കല്ലേനോ ഉം
ഇക്കുറിയും മഴത്ത് കളിച്ച ആർക്കും പറ്റിയിട്ടില്ല
ഉം അത് ശരിയാ ആ ഉം അപ്പൊ സ്കൂളൊക്കെ പോകുമ്പോ എന്തപ്പ മായൊന്നും പയ്യാത്ത കഴിഞ്ഞ പ്രാവശ്യം നമ്മള് സ്കൂള് ഫസ്റ്റ് പോയപ്പോ നല്ല മയ ആയിന്ന് പ്രാവശ്യം റെയിൻകോട്ടൊന്നും ഇടാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറയണേ ഉം
ആ
ഉ ഉം
പിന്നെ എന്താ പറയാതില്ലേ ആ ഞങ്ങള് ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരു ടൂറ് മാരി പോയിനട്ടോ പിന്നെ അമ്ന്റെ പേരക്കയി അ കൊറച്ച് ദൂരണ് അപ്പൊ അവിടെ പോയപ്പോ ആ അപ്പൊ പിന്നെ അവിടെ പോയന്ന് ഞ ചെന്ന നല്ലവെയിൽ ദിവസം രണ്ടാമത്തെ ദിവസം പെരും മയ
ഉ ഉം അ ശരി അതിന് ചെല സ്ഥലത്തൊക്കെ മയയുണ്ട് അതാ ഫസ്റ്റ് തുടക്കത്തില് അത്യാവശ്യ മയ കിട്ടും തുടക്കത്തില് മാത്രം ഉ പിന്നെ അന് വെള്ളം മാറ്റാൻ എളുപ്പുണ്ടല്ലോ
ആ നിങ്ങളെ കിണറിലൊക്കെ മഴ വന്ന വെള്ളമാകുമോ
ഇവിടെ ഇവിടെ വെള്ളാവു ഒന്നുമില്ല വെള്ളാവില്ല പിന്നെ വെയിലായ വെള്ളം എളുപ്പം പറ്റും ചെയ്യും അവിടെ എങ്ങനെ
അവിടെ അങ്ങെത്തന്നെയാണ് ഇവിടെ പിന്നെ ഞക്ക് ഇപ്പൊ പാടത്തിലാണ് കിണറ് അത് ചെറിയ കിണറാണ് പിന്നെ അതരു വെള്ളം പിന്നെ മയ പെയ്താ പെട്ടെന്ന് വെള്ളം ഉണ്ടാവും മയ പോയാ പെട്ടെന്ന് വെള്ളയ ഇല്ലാതാവും ചേച്ചു അത് കളറാണ് ആ അങ്ങനെയാണ് കഴിഞ്ഞ വേനലക്കൊക്കെ പിന്നെ ന അല്ലെ പിന്നെ വെള്ളമൊക്കെ പറ്റെ കുറഞ്ഞു അപ്പൊ ഞങ്ങള് പിന്നെ അടുത്ത നടത്ത പാടത്തിന്ന് വെള്ളടിച്ചിക്കീനു
പിന്ന ആ പക്ഷെ ഇങ്ങൾക്കൊക്കെ ഓണ്ടിരിക്കണടു തത്തിയാ നല്ല വെള്ളം ഉണ്ടാവു ഇല്ലേ
ആ അതന് ഞങ്ങള് കിണറ് പണി എടുക്കുന്ന ഇപ്പൊ എന്താ പറ വേനൽ കാലത്താകുമ്പോ കിണർ പണിക്കാരെ കിട്ടൂലേ എല്ലാരും വെള്ളം വറ്റുമ്പോ പണിപ്പിച്ചണ ഇതല്ലേ
ഉ ഉ അപ്പൊ ഓലെരു കാലണത് അപ്പൊ അവക്ക് ഭയങ്കര തിരക്കില്ല സമയണത്
അപ്പൊ ഓരോ കിട്ടൂല്ല
ഉം പിന്നെ പാറൊന്നും ഉണ്ടാവലോ അല്ലെ എന്തായതുകൊണ്ട് പാടായതു കൊണ്ട്
പ്പാ പാടാണ് അത് കൊഴപ്പൊന്നുല്ല അത് പിന്നെ മായ ക്കാലത്ത് നല്ലോണ്ണം വെള്ളം ഉണ്ടാകും വേന ക്കാലത്ത് പിന്നെ അടിയാവും ചിക്കുറി ഞങ്ങളെ വേനക്ക് പണിടിപ്പിച്ചന്ന് കരുതിയതേനു അപ്പൊ പണിക്കാര് വന്ന് നോക്കും ചെയ്തേനും അപ്പൊ ഞങ്ങളുടെ കിണറടിന്ന് പടുത്തു കിണരുമ്മേ ചില ആൾക്കാര് ഇറങ്ങി വെറുതെ ഒന്നും കാട്ടാൻ പറ്റൂല്ല ചിലപ്പോ ഇപ്പഴു കുക്കൂർ വന്ന പണിക്കാരാണെങ്കിൽ ശരിയാക്കാ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ തന്നെയാണ് മഴപെയ്തു
ഉം അതീന്നൊക്കെ പടുക്കുവോ
വള്ളായ പിന്നെ പണിയെടുക്കാന് ബുദ്ധിമുട്ടല്ലേ
അത് ചെറിയ കിണറയറ്റേക്കാറല്ല അടിയന്നവിടത്ത് കേറുന്നത്
ആ ചെറിയ കിണറാണ് ഇവിടൊക്കെ ശരിക്ക് വെള്ളത്തിന് ഇല്ല ആയൊന്നുമില്ല വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല കാരണം പാടാവുകൊണ്ട് ഈ കിണർ വലിപ്പംണ്ടന്ന് വെച്ചെ നല്ലോണ് വെള്ളം ഉണ്ടാവു ണ്ടാവും
ഉം ഉം ഉം അ ശരി ഇപ്പ പാടാവുമ്പോ അവിടെ കൃഷിയൊക്കെ ഇണ്ടോ
ആ കൃഷി ഇണ്ട് ഇവടെ കൃഷി നെല്ലൊന്നുനല്ല ആ അതിന് കൊളണ്ടെ
ഉം കുളണ്ടോ
ആ കൊളത്ന്ന് വള്ളം അട്ച്ച് കാണ്ടാണ് പണിട്ക്കല് എല്ലാരും നൻക്കലൊക്കെ
ന്നാ ഒരു കൊളത്തുന്നോ
അല്ല ഒരു കുളം അല്ല അവ്ടെ ഒരു ആ കോളത്ത് നല്ല വള്ളംണ്ട്
ആ നിങ്ങക്ക് ഉപയോഗിക്കാൻ പറ്റൂലേ
അല്ല അതെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റൂല അതൊരു പിന്നെ ലും മണ്ണിങ്ങനെ ഇട്ഞ്ങ്ങാണ്ടേ ഒരു പണ്ട് ആ ആ പണ്ട്ണ്ടാക്കിയതാണ് കൊളാണ്
ഉ
നിങ്ങളവ്ടെ പോയൊക്കെണ്ടോ പോഴ
ഇവടെ ഇവടെ പോയൊന്നുംല്ല പിന്നെ കോർച്ചപോർത്ത് കോറിണ്ട് മറ്റേ കരിങ്കല്ലിന്റെ കരിങ്കല്ല് വേട്ടിണ്ടാക്കൂലോ കോറി
ആ
ആ കോറിണ്ട് ല്ലാതെ പുഴന്നും വടല്ല
ആ കൊയ പിന്നെ കോറില് ചാടാനൊക്കെ പറ്റൊ
എങ്ങനെ
കോറില് എറങ്ങാൻ പറ്റൊച്ചാ
ആ കോറില് ഞങ്ങള് പോവലൊക്കെ ഇണ്ട് എടക്ക് നല്ല രസാണ് എല്ലാരും മടൊക്കെ ണ്ടാവും മറ്റേ കുട്ട്യാക്കൊക്കെ മറ്റേ ആ മുങ്ങാതക്കാള്ളെ സാധനൊക്കെ ഇട്ട് കൊടുത് അങ്ങനൊക്കെ പോല്ണ്ട് ചെലപ്പോക്കെ എല്ലാരുംമാട്ണ്ടാവുമ്പം നല്ല രസല്ലേ പിന്നെ ഇവിടെ അടുത്ത് മലണ്ട് ആ മല മല കാണാൻ പോല്ണ്ട് ഞങ്ങള് അങ്ങനെ എല്ലാര അവിടെ ഉണ്ണാൻ പോയലോക്കെ നല്ല രസല്ലേ ഇവിടെ ഞങ്ങളെ അപ്പോർത്തും ഇപ്പോർത്തും എളപ്പ പാര വീടാളാണ് അപ്പ വന്നാ എല്ലാരും ഉണ്ടാവും അപ്പ അങ്ങനെങ്ങനെ രസായ്ട്ട് ഞങ്ങള്ങ്ങനെ പോവല്ണ്ട് അപ്പളും
ആ
ഹ് ഹ്
ഞങ്ങള് അവ്ടീണ്ട് ഇബടെ ഇബടെ എന്താറയാ ഇല്ല ഇബടെ അയ്ന് കോൾത്ത് ചാടാൻ പോകലും താകലും ഞങ്ങളവ്ടെ ഇന്റെ വീട്ട്ല്ലേ ഇന്റെ വീട്ന്റെ അവ്ടെ ഒരു കോറിണ്ടേ ആ കോറി പിന്നെ ഞങ്ങള് ചെറുപ്പത്തില് ചെറുപ്പത്തിൽന്ന് പർഞാ ഇ ഇപ്പളും തന്നെ ഞങ്ങള് പിന്നെ പാർക്കാനൊക്കെ പോകുമ്പോ അവ് എല്ലാരും കൂട്മ്പള് വെക്കേഷനോക്കെ ആകുമ്പം എല്ലാരും ഒരുമിച്ച് ണ്ടാവോല്ലോ ആ സമയത്തൊക്കെ ഞങ്ങള് പോവല്ണ്ടായിനി എല്ലാരും പാടെ പോവുമ്പോ നല്ല രസാണ് ന്നട്ട് വള്ളം കാണാ തന്നെ രസ നല്ല പച്ച കളറ് വള്ളേക്കാരം ഈ കോറീത്ത വള്ളം വേറെ സ് അല്ലേല് നീന്താനൊന്നും അറീല ഞാനേ ആ നീന്താന് അറീല അപ്പ ഞാന് ഇപ്പൊ ഇവടെ ഇപ്പൊ കോറീത്തെ കാര്യം പറഞ് അതേമാതിരി ഞങ്ങളെ ഉമ്മാന്റെ വീട് ഒരു പോയള്ള സ്ഥലത്താണ്
ഉം ഇന്നട്ട് അവിടെ അവ്ടെ പോയി അപ്പ അവ്ടിം ലേ അവ്ടെക്കെ പുഴയും കോറിയൊക്കെ ഇണ്ടായിട്ട് ഇതുവരെ നീന്താൻ പഠിച്ചിട്ടില്ല എന്താ വള്ളം പേടിയണോ
അതെ വള്ളം പേടിയാണോച്ചാലേ മീങ്ങളെ പേടിയാണ് ഞമ്മളെ പിന്നെ ഏഹേ നല്ല സുഖല്ല ഇച്ച് മീങ്ങളെ കൊത്തല് ഇച്ച് ഭയങ്കര പേടിയാണ് ഞാനേ പിന്നെ പോഴില് ഞാൻ പറഞ്ഞില്ലേ എല്ലാരും പോയി അറങ്ങി ഉച്ച വണ്ടിയാണല്ലോ പോയിക്ക് പോണത് ഞാൻ മുക്കി പറരാനാണ് പോയി ഒ പോണത് ഞാൻ പിന്നെ കുടുങ്ങിയി് പോലാണ് മനോടിക്കൊക്കെ പോകുമ്പോൾ എല്ലാരും വളത്തില ഇറങ്ങും പിന്നെ അവിടെ ഒരു പിന്നെ മീങ്ങ ഇല്ലാത്ത സ്ഥലംു മീങ്ങ ഇല്ലാത്ത സ്ഥലത്ത് ഞാന ഇറങ്ങോളൂ
ഉ ഉ മീനല്ലാത്ത സ്ഥലവും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുണ്ടോ കോഴയില്
ആഹ് ഉണ്ട് അങ്ങനെ വെച്ചാലേ അത് ഒന്ന് ഞങ്ങള അമ്മായിന്റെ ഇന്ന് ഇറങ്ങാൻ പറ്റ പോയതിൽ ഇറങ്ങാൻ പറ്റുന്ന ഇതുണ്ട് പിന്നെന്ന് പറഞ്ഞാല് ആ പിന്നെ വേറെൊ എന്താ പറയാ കൊറച്ച് ഇപ്പറത്തെ വേറെ മൂത്തന്മാരെ ഇവിുന്നന്ന് പോകാൻ പറ്റുന്ന ഒരു ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട് അ മുത്തമാന്റെ അവിടുന്ന് ഇറങ്ങുമ്പോഴാണ് അവിടെ മീങ്ങൾ കുറവാണ് മറ്റോടുുരഞ്ഞ മീൻ വളർ മത്തയാണ് അവിടെ അമ്മോന്റെ മക്കളൊക്കെ മീൻ പിടിച്ച അപ്പൊ പിന്നെ ആ ആോലെങ്ങെ അച്ചാ വണീട്ട് കുറച്ച് വളർത്തുന്നത്തുണ്ട് അപ്പോൾ അതില ഇറങ്ങിയ ഭയങ്കര കൊത്തലാണ് മീൻ നമ്മളൊന്നും
അപ്പൊ പുഴ പുഴ മീനൊക്കെ കിട്ടലണ്ടോ ഇഷ്ടമാണോ അതെങ്ങനെ രസംുണ്ടോ തിന്നാാന്
പയമീ നല്ല രസമാണ് നന്നാക്കി ഇടുക്കാൻ പോണിയാണ് ചെറിയ ചെറിയ മീനകാരം
ആ ശരി പോലന്ന ഇണ്ടാവല പോഴല്
വലുത് ഇല്ലാ പോയൽ ചെറിയ മീങ്ങള ഉള്ളൂ ആ മീങ്ങള്ൾ കാലം അങ്ങനെ കൊത്തുമാതി പൊടിച്ചിട്ടാണ് ഞാൻ കറിന്നാണ് വള്ളംപറ്റന്
അയ് ശരി
അ
അതൊക്കെ എല്ലാരും ആസ്വദിക്കണ കഴയാണ് അതാ അപ്പ ഇങ്ങക്ക് പേടില്ലത്
ആക്കലാച്ച അത് ഭയങ്കര പേഴ മീങ്ങ ല്ലറ്റ വപ്പുണ്ടല്ലോ സാധാരണ ഇഷ്ടമല്ലാ എല്ലർും അധികാരംഷ്ട അത് ഇപ്പൊ ഒരു ഇത്ന്നെ ഉണ്ടല്ലോ ൂ ഗാന്തങ്ങളിലൊക്കെ കല് വളർത്തിട്ടരിക്കല്
ഉം ഉം എല്ലാർക്കും ഭയങ്കരം ഇപ്പൊ എവിടെയെങ്കിലൊക്കെ എന്നല് അതിനായിട്ട് സ്ഥലം ഉണ്ടാക്കി വെച്ചോമയും ്പ എന്നൊക്കെ പറഞ്ഞതണ്ട് അതെല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് അതുകൊണ്ട്ല്ലെ അങ്ങനെ ഒരു ഇതുണ്ടാക്കി
ആഹ് അത് ആ് അത് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ടൂറ ഓർത്തൊക്കെ ഉണ്ടാവുക അങ്ങനെ അതാക്കിയൊക്കല്ലേ പക്ഷേ േച്ച എന്തണാവോ
അതെല്ലാരും ഭയങ്കര ആസ്വദിു ചെയ്യണ കാര്യങ്ങളാണ് നിനക്ക എന്താന്നും ഇഷ്ടല്ലാത്ത
ആഹ എന്താന്നാ പറഞ്ഞ ടുത്തർക്ക് ഓര ഇഷ്ടല്ലേ ഉം് മ മീങ്ങളെ പേടാണ് ഞാൻ പറഞ്ഞില്ലേ മീങ്ങളെ ഒറ്റ കാരനണ ഞാൻ പോയില ഇറങ്ങാ താ നീന്തല് പഠിച്ചാലും പിന്നെ പേടിയാണ് അറം പിന്നെ അങ്ങനെ കിട്ടിട്ടുല്ല ഏ ഈ കാലത്ത് വളർ കറങ്ങാതെ എങ്ങനെ നീന്ത് നീന്തല് പടിച്ചനാ
ഉം
എന്നയിക്കോട്ടെ ഞാൻ പിന്നെ വിളിക്കണ്ടട്ടോ പിന്നെ വിളിക്കണ്ട് ശെരി